ആ കേൾക്ക പിന്നെന്താ വിശേഷം
സുഖാണ് എന്ത വിശേഷങ്ങള്
സുഖായിട്ട് പോവുന്നു പ്രത്യേകിച്ചൊന്നുല്ല പിന്നേ എ എന്താണ് എ പെരുന്നാളൊക്കെ എങ്ങനെ ണ്ടായിരുന്നു
പെരുന്നാളൊക്കെ അടിപൊളിയായി കഴിഞ്ഞില്ലേ
ആ എന്തായിരുന്നു പെരുന്നാൾക്ക് ഫു ഫുടൊക്കെ ഉണ്ടാക്കിയെ എന്തായിരുന്നു പരിപാടികളൊക്കെ പറയൂ
ഫുഡ് ബിരിയാണി ഇണ്ടാക്കി പിന്നെ ചിക്കൻ പൊര്ചത് എറച്ചി വർത്തത്
ആ അയ്ശരി
അവ്ടെ എന്തൊക്കെണ്ടായ്ര്ന്ന്
ഇവിടെ മന്തും ഏ ചിക്കൻ പെരു പെരി പെരിം
ആ ആ എന്താ ജ്യൂസോ പായസോ എന്തേണ്ടാ
ഞാം മാ മാ മാങ്ങാ ജ്യൂസ്ണ്ടാക്കി അവിടെ എന്തണ്ടാ എ ജ്യൂ ആ അവ്ടെ മുന്തിരി ജൂസായിര്ന്നൂല്ലേ ആ എവിട്ക്കേലും പോയിര്ന്നോ എന്തേലും ട്രി ഇപ്പൊക്കെ പോയിരുന്ന പെരുന്നാളായി ട്ട്
ഇല്ല ട്രിപ്പ് പോവാൻ കഴിഞ്ഞിട്ടില്ല പെരുന്നാള് കഴിഞ്ഞാരെ ട്രിപ്പാെക്കെ പോയി
ട്രിപ്പ് പോയോ
ഉം
എവിട്ക്കേ പോയേ യാത്രകളൊക്കെ ഇഷ്ടാണോ
യാത്രകളൊക്കെഷ്ട്ടാണ്
അതേ ലെ ൻക്കും ഭയങ്കര ഇഷ്ടാ യാത്ര പോകുമ്പോ നമുക്കും ഒരു റിലാക്സ് എ റിലാക്സേഷൻ കിട്ടും മ്മക്ക് മനസിനൊരാശ്വാസാണ്
ഉ ഉ ഉമ് പിന്നെ അവ്ട്ന്ന് യാത്രോ പോയോ അങ്ങോട്ട പോയിരുന്നെ
ആഹ് ഞാന് പെരുന്നാക്ക് എപ്പടക്കും പോയില്ല കാരണം പെരുന്നാക്ക് അത്യം പറഞ്ഞാ നല്ലൊരു സുഖല്യാരൂന്നു ആഹ്‌ വയറിനൊന്നും സുഖണ്ടായ് ഇല്ല പിന്നെ പോവാനും പറ്റിയൊരു ശരീരത്തിന് നമുക്ക് വയ്യാഞ്ഞാ പിന്നെ നമുക്ക് ഒരു പോവാനൊരു ഇഷ്ടം ഉണ്ടാവില്ലല്ലോ
ആഹ് ആഹ്‌
പ്പോ ഞാന് പിന്നെ ഏഹ് ഞാൻഅതിൻ്റെ മുന്ന് ബന്തിപൂര് പോയിരുന്നു ഞാൻ പറഞ്ഞിരുന്നോ
ആഹ ങ്ങാവു കുട്ടിയേള് പറഞ് നി പറഞ്ഞതായിട്ട് ഓർമ്മല്ല ആഹ്‌ കുട്ടേള് പറഞ്ഞിന് എന്തോരുസ്ഥലം പറഞ് ഓർമ
ഇത് നല്ല രസണ്ടായിരുന്നു ട്ടോ ആ യാത്ര സത്യം പറഞ്ഞാ നമ്മള് മാത്രോള്ളൂ അപ്പംനമ്മ ക്ക്‌ ച്ച നമുക്ക് ഒന്നാമത് എനി ഇപ്പ സാഹചര്യം ന്നുംകൂടായൊണ്ട് നമ്മക്ക്‌ നമ്മളെ ഒറ്റ് ആരെങ്കിലൊക്കെ ഇണ്ടാമു ഒരു കൺചസ്റ്റഡ് ആവൊല്ലോ മീൻസ് ഫ്രണ്ട്സും വൈഫും ഒക്കെ ഉണ്ടായിരുന്നു പ ക്ഷെ അവര് അവരുടെ കാർ വണ്ടിയിലായിരുന്നു
ആഹ് അത് ശരി
ആഹ് നമുക്ക് അമ്മ അമ്മക്ക് കാല് നീട്ടി വെ ക്കാനും അല്ലങ്കി നമുക്കൊന്ന് കെടക്ക്‌ ക്കാനും അങ്ങനൊക്കെ വേണ്ടീട്ട് നമക്ക് നമ്മള് ഒറ്റക്കാവുമ്പോ പിന്ന ബാത്റൂമില് പോണ കാര്യ ആയാലും ഒക്കെ നമ്മടെ കാര്യാവ്മ്പം നമുക്ക് നമ്മളെ വണ്ടി ച്ച് ഒറ്റക്കാവുമ്പോ ഒരു ഇതില്ലല്ലോ. ബുദ്ധിമുട്ടില്ല്യല്ലോ അപ്പൊമ്മക്ക് ആഹ് അങ്ങനെ ആ ഒരു ഇതില് പോയി വരാം
ആഹ് എന്നിട്ട് എന്തൊക്കെ അവിടെ പുതിയ കാഴ്ചകൾ എന്തൊക്കെ കണ്ട്
അത് സത്യം പറഞ്ഞാ എങ്ങനെ പാർക്ക് കാര്യങ്ങളൊന്നുമല്ല പക്ഷെ എന്താ പറയാ നമ്മള് ഇങ്ങനെ കാടിൻ്റെ നടു കാടിൻ്റെ രണ്ടു ഭാഗത്തും കാടായിട്ട് അയ്ന്റെ നടുവിലൂടെ എങ്ങനെ?
ട്രക്കില് കേറിന്ന്
ഏഹ് അത് ട്രക് ക്പോുന്നൊര് ഏരിയല്ല. അത് ന്ന് പറയണത് നമ്മള് ങ്ങനെ ചുരം കൈഞ്ഞിട്ട് പിന്നേ ഒരു കാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാ. അവിടെ വണ്ടി നിർത്താനോ ഫോട്ടോ എടുക്കാനോ ആഹ് അതെ ഫോട്ടോ എടുക്കാനോ ഒന്നും പാടില്ല. ഗനം അത്യാവശ്യം പന്ദിപ്പൂർ ആഹ് മറ്റേ ടൈഗർ റിസേവ്ഡ് ഏ എല്ല ഏരി കടുവ. ഏ കേന്ദ്രണ് അപ്പം. ആഹ് ങ് ചെലപ്പോ കടു കടുവ മാ മാന് ങ് ഇ ഒരു മാന്കള് ഇങ്ങട്ട് ഒരു പത്താ അയ്യായിരംമാന്കളെ കണ്ട്ട്ട്ണ്ടാവും കാരണം ആ വഴി മൊ ത്തം മാനകള് നമ്മളൊന്നോ രണ്ടോന്നല്ല കൂട്ടം കൂട്ടമായിട്ട് നല്ല ഭംഗിണ്ടായിരുന്നു കാണാന് പിന്നെ കാട്ടി ആനക്കൂട്ടം പിന്നേ മയിൽക്കൂ ട്ടം ഒക്കെങ്ങനെ കൂ ട്ടായിട്ടായിരുന്നുട്ടോ ഇന്ന് നല്ല മഴക്കെ പെയ്തി ട്ട് നല്ല പച്ചപ്പൂ ഹരിതാപൂആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാം നമുക്ക് കാട് കാണുമ്പോ തന്നെ നമുക്കൊരു ഇഷ് ഇഷ്ട്ടാണ്ടാവോല്ലോ ആ ഉംഅങ്ങനെ നല്ല ര ത്തണ്ടായിരുന്നു ആ യാത്ര പിന്നെ ഇങ്ങനെ സൂര്യകാന്തി പാഠം അങ്ങനെ അങ്ങനെ അങ്ങനെന്നെ പോയി പക്ഷെ അമ്മക്ക് വേറെ നാട്ടി ചെന്ന എന്താച്ചാല് ഫുഡ് കഴിക്കല് ഇനിക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുള്ളരു കാര്യാണ് അ പൊതുവെ എല്ലാർക്കും അങ്ങനെ ആയിരിക്കും തോന്ന്ണ്
ഉം ഉം യാത്രയുമ്പം ഉം
ആ ഓ യാ ത്രയുമ്പോ മാത്രാ അമ്മക്ക് അമ്മടെ വേറൊരു വേറെ നാട്ടില് പോയി വേറെ സംസ്ഥാനത്ത് പോകുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ട് ട്ടല്ലേ അവിടു ത്തെ കൾച്ചറും എന്തുമായിട്ട് നമുക്ക് ഇഷ്ടം ഷ്ടാണ് പക്ഷെ എന്നാലും നമുക്കൊരു ഒരു ഒരു ബുദ്ധിമു ട്ടാണ് ആഹ് അതെ അപ്പോ അത് അത്യാവശ്യം ലേറ്റ് ആയ കാരണം നമ്മൾ നമ്മുടെ നമ്മുടെ ജില്ലെക്ക് തന്നെ എത്താനും വേണ്ടി കാത്തിരുന്നിട്ട് അത്യാവശ്യം ഉച്ചക്കാണ് ഫുഡ് ഫുഡ് കയിച്ചത് ഉച്ചക്കല്ല വൈന്നേരാണ്
ഇവിട്ന്ന് എത്ര മണിക്കാ പൊറപ്പെട്ടെ?
ഇവിട്ന്ന് രാവിലെ അഞ്ചരക്ക് ഏഹ് സുബഹ് നിസ്കാരത്തിന് ശേഷം പോയി പിന്നെ ഒരു ഫുഡൊന്നും കഴിച്ചാ കഴിക്കാതെ പോയി. പിന്നെ കുറച്ച് അവടെ ചൊര ത്തിന് മുന്നേ ഒരു ഹോട്ടല് കേറി നമ്മള് ഫുഡ് കഴിച്ച് നമ്മള്ങ്ങനെ നമ്മളിങ്ങനെ യാത്ര ഒരു ലോങ് ട്രി ലോങ് ഡ്രൈവ്ന്നൊക്കെ പറയില്ലേ അതേപോലെ ഇങ്ങളെവ്ട്ക്കേ പോയിര്ന്ന് ആഹ് മ്
മ് ഞങ്ങള് കടക്കാടുംപുഴ കാക്കാടുംപുഴ പോയി തൊടുമ്പോഴ പോയി അവിടുന്ന് ഫാമിലി അയ് ഇന്ന് പോയതായിരുന്നു
ഓഹ് ആയി
എൻ്റെ വീട്ടക്ക് വിരുന്ന് പോയാ അവിടുന്ന് മ്മ് എല്ലാരും കൂടെ ജ്യേഷ്ഠത്തിന്റെ കാറും പിന്നെ ആങ്ങളെന്റെ കാറും
അതെല്ലേ ആഹ് എല്ലാരും കൂടെ ഉണ്ടാകുമ്പോ നല്ല രസാണത് സത്യം പറഞ്ഞാൽ അതെ സ്റ്റേക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ കുറേ ആൾ- വേണം അത് ഒന്നോ രണ്ടോ ആളുകളൊന്നും ഉണ്ടായാൽ ആ ഒരു രസം കിട്ടില്ല
മ്മ്
അങ്ങനെ എന്നിട്ട് പിന്നെ എന്തൊക്കെയായിരുന്നു അവിടെ എന്തെങ്കിലും ഗെയിംസോ കാര്യങ്ങളോക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെ?
ഉം അവിടെ ആഹ് അവിടെ കൊറെ ഓരോരുത്തര് ഓരോന്നിൽ കേറി ഞങ്ങൾ പിന്നെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടേ അല്ലാതെ ഒന്നിലും കേറാനൊന്നും കഴില്ല പിന്നെ ആഹ് അതാണ് പിന്നെ എന്തേല് വെള്ളത്തിലല്ല ആര് വെള്ളത്ത്ക്ക് എല്ലാരും ഇറങ്ങി ഫോണിലൊക്കെ ഇറങ്ങി
ആ എല്ലാരും ഉണ്ടായിരുന്നോ എല്ലാ സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ടായിരുന്നോ ഇങ്ങള് പറയുമ്പോ കൊറേ ആളുകളില്ലേ അപ്പൊ നല്ല രസായി ആ പ്രഗ്ന്റാ അതുശരി നല്ലരസാണ് നമ്മളെ- എങ്കിലു ഒന്ന് പോയാ- തന്നെ ഇനി ഒന്നും വേണ്ട നമക്ക് അരീക്കോട് പോയി ഒന്ന് ചായ കുടിച്ചുവന്നാതന്നെ നമുക്ക് മനസ്സിനൊരാശ്വാസം കിട്ടും ഉവ്വ ഞാനുവ- ദെ എനിക്ക് ഇവ് ഇവിടെ എന്റെ ഹസ്ബൻഡറ്റിനും ഭയങ്കരിഷ്- റ്റാണ് രാത്രിയൊക്കെ ഇങ്ങനെ പേ ലോങ് ഡ്രൈവായിട്ടിങ്ങനെ പോവൊണം ഒക്കെ ഭയങ്കര ഇഷ്ടാണട്ടോ ആള് അങ്ങനെയൊക്കെ പോവാൻ അയ ആൾക്ക് ഭയങ്കരഇഷ്- നമ്മൾ ഇപ്പം ചെല ഇപ്പൊ എവിടക്കെങ്കിലും പോവാന്ന് പറഞ്ഞാ ഇഷ്ടമല്ലെങ്കിൽ കൂടി അങ്ങനെ എപ്പോഴും സമ്മതിച്ചിട്ടില്ലെങ്കിൽ കൂടിട്ട് ഇതാവുമ്പോ ആൾക്ക് നല്ല ഇഷ് റ്റാന്ന് ഉം എന്താണ് മോന് ഭയങ്കര കലിപ്പം ഗുണ്ടായിസം കാണി
മോനാടെ കാർട്ടൂൻ കണ്ടിട്ടേ അയ് തോരൊ ഇത് കണ്ടിട്ട് അയിനന്സരിച്ച് റിയാക്ഷൻ ചെയ്യാ
ഓ അയ്ശരി ആഹ് മോളെവി ടെ ഒറങ്ങ്യോ
മോളൊറങ്ങി പ്പടൊറങ്ങിങ്ങളെളു എവിടെ അൻ്റെ മക്കളൊക്കെ എവിടെ
അവര് അവടെ കാർട്ടൂൺ കാണ്നുണ്ട്
ഉം എല്ലാർക്കും ഇപ്പ അങ്ങനെ തന്നെ ഫോണ് കിട്ടിയ പിന്നെ വേറെ ആരെയും വേണ്ട ഒന്നും വേണ്ട
ആ അതെ ഇവടന്ന് പിന്നെ ഞാൻ ഫോൺ കൊടു ക്കാറില്ല ഓല് ടി വി യില് കാണുന്നുണ്ട്
ഉം ആഹ്
ഇപ്പം മ മഴയ് മൂടി വരുന്നുണ്ട് ഇപ്പൊ ഒരു വെയിലിങ്ങനെ വെയില് ഇങ്ങനെ ഉതിച്ച് വന്നിരുന്നുല്ലേ
ആഹ് എന്നാലും ഇന്ന് കൊറച്ച് കൊറവന്നെ ഇന്നൽത്ത സംബന്ധിച്ച് വെ നല്ല കൊറവുണ്ട് മാനത്തിലെ ഇന്നലെ ഇപ്പൊ ഇവിടെ ഇവിടെയൊക്കെ മഴ ആ മഴ പെയ്ത് എന്താ മരങ്ങളൊക്കെ ജേഷ്ഠത്തിന്റെ വീടിൻ്റെ അവടെ ഒക്കെ മരങ്ങളൊക്കെ മറിഞ്ഞ്
ഉം ഉം കാറ്റടിച്ചിരുന്നല്ലോ
ഭ ഭയങ്കര കാറ്റായിരുന്നല്ലോ അങ്ങോട്ട് കൊട്ടപ്പുറം ഭാ ത്തൊക്കെ നല്ല കാറ്റും മഴയും അപ്പ അതെ ലൈൻ കമ്പിയൊക്കെ പൊട്ടിയിട്ടുണ്ട്. കൊറെ മരങ്ങളൊക്കെ ഉം
അതേലെ ഉം എന്തായാലും. എന്താ ഇനിയിപ്പം മഴത് മഴേട കാലാണ് ഭയങ്കര പേടിപ്പെടുത്തുന്ന വാർത്തകളും കഴിഞ്ഞ പ്രാവ്ശ് നമുക്കൊക്കെ സങ്കടത്തിലാ വാർത്തകളൊക്കെ കൊറെ ഇണ്ടായിരുന്നല്ലോ
ആഹ് ആ അതെ ചൂരൽമര മായാ
ആഹ് അതെ ആഹ് അതെ അതെ ഒരു നൊമ്പരാണത് ഇപ്പം ഇപ്രാവശ്യം ഒക്കെ അത് കഴിഞ്ഞ് ട്ടിപ്പം ആഹ് ടൗൺഷിപ്പ് കാര്യങ്ങളും കഴിഞ്ഞേനു ശേഷം ഇപ്പ കൊറെ ആളു അവിടെ കാണാനൊക്കെ പോകുന്നുണ്ട് ടൂറിസ്റ്റ് റ്റ് പോലെ പോകുന്നുണ്ടല്ലോ ക്ഷേ സത്യം പറഞ്ഞാ അത്‌ നമ്മടെ ജീവിതത്തിലൊരികലങ്കിലും നമ്മള് കാണണം കാരണം നമ്മക്ക് ക്ക് ഒ ഒരിക്കലും നമ്മൾ ഒരു വിചാരിക കാത്തൊരു സമയത്ത് നമുക്ക് ഉണ്ടായ രു ഒരു ഒരു ഒരു കുടുംബം മൊത്താണ്ട് ഇല്ലാതാവാ എന്ന് പറ
ഉം ആ അതെ
എന്തായാലും ദൈവം കാാക്കട്ടെ
ഈ പ്രാവശ്യം എല്ലാരെ
അതെ ഞാനും ഇങ്ങനെ നാളെ അതിലൂടെ പോയ അപ്പൊ ഞാനിങ്ങനെ പ വിചാരിച്ചിരുന്നു അത് കാണണം കാരണം ചില വീടുകളുടെ മുകളിലൊക്കെയാണ് നമ്മൾ ചവിട്ടി നിൽക്കണ എന്നൊക്കെ പറയുമ്പഴ
ആ
നൊക്കെ നായ്ക്കോട്ടെ ഞാൻ വിളിക്കാട്ടോ
ആ ആആശരി ഓക്കെ ഉം